ഹലോ
ആഹ
കേക്കുന്നുണ്ടോ
ആഹ ആഹ കേൾക്കുന്നുണ്ട്
ഹലോ
കേൾക്കുന്നുണ്ട്
ഓക്കെ ആ ഓക്കേ ഓക്കെ പറഞ്ഞു എന്ന് സുഖം തന്നെ
ആ ഓ സുഖാണ് ഭക്ഷണം കഴിച്ചോ
കഴിച്ചില്ല കഴിക്കാൻ സമയം വരുന്നില്ല അവിടെ കഴിച്ച എന്ത് ചെയ്യുന്നു ഇതുല്ല ജോലി ചെയ്യുന്ന അതോ
എങ്ങനാ
ആഹ ജോലി വല്ലോം ചെയ്യുന്നുണ്ട് ടാ
ഇല്ല ഇല്ല ഇല്ല വീട്ടിൽ തന്നെയാണ് ആഹ ആഹ
ഉം തയ്യലിൽ വല്ല അറിയോ തയ്യല
ആ് തൈ ആ തയ്ക്കും തയ്ക്കും മക്കളതും എന്തതും ചെറുതായിട്ട് പുറത്തുന്നൊക്കെ കൊണ്ടരുന്നൊക്കെ തയ്ക്കും
ആ ഇങ്ങനെ ഇതായിട്ട് ഇപ്പൊ പക്ഷെ അതല്ലാതെ യൂട്യൂബ് അങ്ങനെയൊക്കെ കണ്ട്
ആ യൂട്യൂബും പിന്നെ ചെറുതായിട്ട് ഒരു രണ്ടു മാസത്തെ കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടായിനു. ബേസിക് ആയിട്ടൊന്ന് അറിയാന് അല്ല പോ പോയിട്ട്ന്നെ പോയിട്ട് പിന്നെ നമ്മളെ പഞ്ചായത്തിന്റെ കീഴിലൊക്കെ കിട്ടുവല്ലോ?
ആ ആ
ആഹ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു.
ഉം ഉം ആ വീട്ടിൽ തന്നെ. പ്രത്യേകിച്ച് പരിപാടിയന്നുമില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ യ
ആഹ അത് ശരി.
ഉം
ഫുഡൊക്കെ കഴിക്കാൻ ആയിട്ടില്ലേ?
ആയിട്ടുണ്ട് ഹസ്ബൻഡ് വന്നിട്ട് വേണം കഴിക്കാൻ.
ഉം ഫുഡ് കഴിക്കാൻ വീട്ടില് വീട്ടക്ക് വരലാണോ? ആഹ എന്താ ഉണ്ടാക്കിയത് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും
പ്രത്യേകിച്ചു ഒന്നുല്ല സാധാ നോർമലയിട്ട്.
ആഹ് അത് ശരി. മീനിപ്പം
കുറ ടെസ്റ്റുവോല്ല. വ പിന്നെ വേറെ ഒരുമാരി വല്ലാത്തൊരു ഇതാ മീനൊന്നും കൊള്ളത്തില്ല പിന്നെ മീന്റെ ഇതും കൊറവ് തന്നെയാ.
ആഹ് ശരിയാ. മീന് ഇന്നിപ്പോ ഇന്നലെ പ്പൊരു ഒരു അയല വാങ്ങിയിട്ട് ഒരു ടേസ്റ്റ് ഇല്ല അതിൻ്റെ ആ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഫിനിഷിങ്ങൊക്കെ ഇങ്ങട്ട് എന്താ പറയാ കറി വെച്ചിട്ട് ഇങ്ങനെ മുകളില് പൊന്തി നിൽക്കണ പോലെ
ആ അത് ഈ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന പെട്ടിൽ അടച്ചു വരുന്ന മീനാന്നാ പറയുന്ന
ആ അതാവും ആ അതുകൊണ്ട് ഇന്ന് മീന് വാങ്ങീട്ടില്ല.
ഉം മീന് പിടിക്കാൻ പോകാൻ പ പറ്റത്തില്ലല്ലോ ഇതായില്ലേ ട്രോളിങ് സമയം നിരോധനം നടക്കല്ലേ അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് മീന് നല്ല ക്ഷാമം ആണ്. പിന്നെ കിട്ടുന്നെങ്കിലും വഞ്ചി ചെറിയ വഞ്ചികളൊക്കെല്ലേ പോവത്തുള്ളൂ.
ആഹ അതാണ്.
ഒക്കെ പോവുമ്പത്തക്ക് ചെറിയ മീനുകളെല്ലേ കിട്ടത്തുള്ളു.
ആഹ് മീൻ. അതന്നെ മീന് ഇല്ലാഞ്ഞാ പിന്നെ വേ ഒന്നും കൂട്ടാനും ഇല്ല. ചിക്കൻ ആയാലും ബീഫ് ആയാലൊക്കെ നമക്ക് കഴിക്കണതിന് ഒരു ലിമി
ആഹ അതൊക്കെരിത പിന്നെ മീൻ കറിയ മീൻ വെച്ചാല് ഇന്ന് കറി ഫുള്ളായണക്കാണ്.
അതാണതാ ഹ ഹ രാവിലെ തന്നെ മീ മീൻ പരിപാടിയാണ്ട് കഴിഞ്ഞാൽ പിന്നെ പണി ഏകദേശം ഫുള്ളായ പോലെയാ. ശരിയാണത്. ഉം
വേറെ കറിയില്ലേലും മീനുണ്ട്.
ഓ അതന്നെ അതന്നെ ആഹ മീന് പല ഐറ്റംസുലോ നമക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ മച്ച് സ്വാദ് മാറിക്കൊണ്ടേരി
ആഹ വെറൈറ്റി വെറൈറ്റി മീൻ ആ എല്ലാം ഉണ്ടല്ലോ വലുതും ചെറുതും. എല്ലാം ഉണ്ട്.
നല്ലതാണ് കഴിക്കണതും നല്ലതാണ് കറിയൊക്കെ വെച്ച് കഴിച്ചാലേ നല്ലതാ.
ആ പിന്നെ ചാള പോലുള്ള ഇതൊക്കെല്ലേ നല്ല മീങ്ങള്. ഒമേഗ ത്രീ ഫാക്ട് ഒക്കെള്ള.
ആഹ നല്ലതാണ് ചെറു ചെറു ചെറുമീന് അഥവാ ബത്തല് കിളിമീൻ അങ്ങനെ ത്തക്ക പോലത്തെ മീനേളൊക്കെ നല്ല മീനാ. ബത്തല്ന്ന് പറയണത് നിങ്ങളവി ഇഎന്താ എനിക്കറിയൂല എന്താ പറയാ ചെറിയായിട്ട് ഒരു മീൻ ഇണ്ടല്ലോ ഒരു കുഞ്ഞു മീന്
നെത്തോലിയാണോ?
നത്തോലെ ആ അതണോ?
ചെറിയ മീനക്കി മണ്ടയില് ചെറിയ കളർ ഒരുമാതിരി.
ആ അതീ എന്താ നി നി കൊറച്ച് നിളണ്ടായിട്ട് വീതിയില്ലാതെ.
ആ ചെറിയ മീൻ നമ്മടെ ചെറിയ ഇർ കൈരത്രേക്കെ കണതൊള്ളൂ
ആ അത്രേയൊള്ളൂ ആ അതന്നെ നമ്മള്ളിവിടെ ബത് ബത്തല്ന്ന് പറയു അയ്ന്.
തലയും വാലും എടുത്
ആ ആ അതെന്നെ അതന്നെ ആ തലയും ആ ആ വാലും എടുത്ത് കളയാ
അതിന് ചിറക് ചിറകൊന്നും അങ്ങനെ എടുത്തളയാൻ വേണ്ടി കാണത്തില്ല ആ അ
ആ ആ ജസ്റ്റ് ഒന്ന് കളഞ്ഞ അയിന്റെ ചെറിയ ഒര് ഇത് ഇണ്ടാവൊള്ളൂ.
മം മം പിന്നെ ചിലര് അയിന്റെ അകത്തിരിക്കുന്ന മുള്ള് എടുത്ത് കളഞ്ഞിട്ട് തോരം വെക്കും. ഇവിടൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യും.
ഏ അഹ് ശെരി ആ നമ്മളത് വറുക്കും കറി വെക്ക്ണൊണ്ട് വെല്ല്യ താല്പര്യല്ല അത് വർക്കും. ക്കും അതാണ് പിന്നിം ടേസ്റ്റ്.
ആ വെർക്കുന്നേ എല്ലാർക്കും ഇഷ്ടം പക്ഷെ ഞാൻ തോരം വെക്കും ഇൻക്കി തോരൻ വെക്കുന്നതാ ഇഷ്ട്ടത്.
തോരം വെക്കാറിയുമ്പോ എങ്ങനെയാ?
അത് സാധാണെങ്കി മ്മള് മീൻങ്കറി വെക്യും മല്ലി ചെർക്ക ത്തില്ലെന്നേള്ളൂ മുളക്പോടി അങ്ങനെ തോനെ ചേർക്കൂല ഒരു നുള്ള് ചേർക്കാതേയുള്ളു.
ആ ആ ആഹ് ഉപ്പേരി പോലെയല്ലേ തോരൻന്ന് പറയുന്നത്.
അങ്ങനെയാണോന്ന് അറിയത്തില്ല.
കറിയാണോ കറിയായിട്ട് അമ്മക്ക് ഒഴിച്ച് പാരാ
തോരനായിട്ട് അതായത് നമ്മള് വിട്ട് വിട്ടിരിക് അതായത് തേങ്ങയും കാ കൊത്തും കാണും മീൻ ന്ന് ഇതായിട്ടിരിക്ക്യും ചെയ്യും.
അതാ അതായിട്ട് കേൾക്കാ അഹ് ശെ രി.
ദാ ചെയ്യുന്ന കണ്ട് കണ്ട് ഞാൻങ്ങനെ ഇതാക്കിയത
അത് ശെ
നമ്മളിവിടെ ബത്തല്ന്ന് പറയും ഇവടെ മക്കൾക്കൊക്കെ അത് വർത്തെങ്കിൽ ഏ ഇഷ്ട്ടേള്ളു.
ഏ ഇവിടെ ഇക്കാക്കും വെറുക്കണം നെ അദ്യയി കോര ഞാൻ മാത്രമേ തീന്നത്തൊള്ളൂ.
അതാണ് പിന്നെ ഈ ചിക്കൻ ആയാലും ഒരു ദിവസൊക്കെ കഴിക്കാൻ പറ്റു അ അതിലേറെന്നും അത് വല്ലാതെ കഴിക്കാൻ
തോന്നത്തില്ല ചിക്കന് ബിരിയാണിയിലൂടെ ഒക്കെ കഴിക്കാനേ ഒള്ളൂ.
ആ അങ്ങനെയൊക്കെ പറ്റുള്ളൂ പിന്നെ എർച്ചി ർച്ചിയാണെങ്കിലും ഒരു രണ്ട് കഷ്ണം അതിലേറെ ഒന്നും പോകൂ എർച്ചിയായ വേഗം മട്ക്കും.
റബ്ബേ
ഓ അതെന്നെ അതിപ്പോ രണ്ടാഴ്ചയോളം കൊണ്ട് നടന്നു. ഒന്നാമത് ഒന്നാമത് അത് താല്പര്യം ഇല്ലാ. താല്പര്യം. താല്പര്യം. ഇല്ലാഞ്ഞിട്ടാണ് ഒന്നാമത്.
എടുത്ത് കളയാൻ പറ്റോ അതു പോലുമില്ല.
ഇല്ലല്ലോ അപ്പൊ കൊണ്ടന്നപ്പോ തന്നെ അതെല്ലും മ് ഇതായി മുറി ച്ച് ഓരോരോ കവറിലാക്കിട്ട് ചെറിയ ചെറ എന്താ പറയ ഒരു നാല് കവറിലാക്കി വെച്ചു ഒര് പിന്നെ വെക്കാൻ. പാകത്തിനെ
ആഹ് അങ്ങനെ വെയ്
അങ്ങനെ. അങ്ങനെ. രണ്ടാഴ്ചയോളം കൊണ്ട് നടന്നു. വെച്ചാലും അത് രണ്ടു ദിവസത്തിന്ണ്ടാവും. ഇവിടെ മക്കളായാലും. ഞാനായാലും. ന്നു വല്ലാതെ കഴിക്കൂല. പിന്നെയും ഹസ്ബന്റാണ് പിന്നിം ബീഫിൻ്റെ ആൾ.
ആ ആ ബീഫും പൊറോട്ടൊക്കെ ഇവിടെ എക്കാക്ക് ഇഷ്ടാണ്.
അതാണ് സൗണ്ട് എന്തോ ഒരു അടഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ. ഫോണ് എവിടെയാണ്.
പുലാ
ആ ഓക്കെ ഇപ്പൊ റെഡി ആയി.
ആ
വേറെ എന്താന്നിട്ട് ഇന്ന് ഉപ്പേരിയോ എന്തെങ്കിലും ഉണ്ടോ?
ചെറുതായിട്ട് തോരം വെച്ച് മോൾക്ക് കൊടുത്തു വിടണോല്ലോ. അതുകൊണ്ട് ചോറും തോരനും ആക്കി. പിന്നെ ചെറിയ മുട്ട വറുത്ത് കൊടുത്ത്. ഒരു ചെറിയ ചമ്മന്തി അരിച്ചു കൊടുക്കും.
ആ ശരി കൊണ്ടോവാനുല്ലോണ്ട്. ല്ലേ
അവിടെ കൊട്ത്ത് വിടത്തില്ലേ.
ഇല്ല ഇല്ല ഇവിടെ എന്താറിയാ അവിടെ തന്നെ ഉണ്ട് സ്കൂളിൽ തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ട്.
ആ ഇപ്പൊ സ്കൂളുകളില്ലൊക്കെ നല്ല അണക്കല്ലി ഫുഡ് കൊടുക്കുന്നത്.
റായിട്ടും ഉപ്പേരി ആയിട്ടും എ ചമ്മന്തി ആ അതേപോലെ തൈര് അങ്ങനെകെ
ഇവിടെ പുളിശ്ശേരി ഒക്കെ കൊടുക്കുന്ന് പറയും. പുളിശ്ശേരി അവിയല് അച്ചാറ് അതൊക്കെ അവിടുത്തെ അമ്മുമാര് പിന്നെ സാധം മാങ്ങിയലരങ്ങി നെല്ലിക്കണെല്ലാം എന്ത ഒരു ചുമന്ന നെല്ലി കൃണ്ടല്ലോ അവിടെ അതെന്തിനാ പറയന്നും അറിയത്തില്ല.
ആ അത് ഞങ്ങള ഇവിടെ എന്താ പറയാ എന്താപ്പ പറയണപ്പൊ
എന്തിനതിനാവന എന്തിന്
നല്ല ടേസ്റ്റാആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം ആ ആംലൂബി ആ ലൂബിക്കാന്ന് പറയും അതെ ലോലി
ആ ആ അത് ആസഗതി അത് ഉപ്പിലിട്ട് വെച്ച കൊടുക്കും പിന്നെ അച്ചാറൊക്കെ ആ അതിന്റെ സീസൺ സമയത്ത് കഴിഞ്ഞ വർഷൊക്കെ ഇനെ പറയുന്നുക
അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ
ഈ കടകളിലൊക്കെ ഇങ്ങനെ ഇട്ട്വൈ ക്കോ
ആ ശരിയാണ് ഞാന് ഇവിടെ നമ്മളെ വീട് നമ്മളെ എന്റെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അങ്ങ കഴിക്കൻ തന്നെ ടേസ്റ്റ് ആണല്ലോ പുളി ഉണ്ടായതോണ്ട്
ആ ആ ഉപ്പും മുളവും ചെറിയതായിട്ട് കൂട്ടിയിട്ട് ഉം
അച്ചാറിട്ടാൽ അയിലാറെ ടേസ്റ്റ
ഉം പക്ഷെ കുരുടുത്തളയണം കുരു ക്ഷെ അപകടം അതിന്റെ
തന്നെ
ഇതൊക്കെ വരോന്ന് പറയുന്നേക്ക
എ ശരി ഉ ഉ ഉ
ആ ഹാം ഇവിടെ ഫുഡൊക്കെ ഉച്ചക്ക് സ്കൂളിൽ ഉള്ളതാ പക്ഷെ ഇത് അങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ല. ചോറ്
ആ ചെ ചില മക്കൾക്ക് ഇന്നലെ ഇപ്പം സ്കൂളില് മീറ്റിംഗ് ഉണ്ടായിനു. അപ്പം അവിടുന്ന് ടീച്ചർ പറയാണേട്ടു ചില മക്ക മക്കള് ഭക്ഷണം കഴിക്കണില്ല. ഇവിടുന്ന അതെ അപ്പൊ ന്റെ അടുത്തരു പേരന്റ് ഉണ്ടായിനു. അപ്പൊ അത് പറയാണ്. എന്റെ മോൾക്ക്. അ ഇഷ്ടല്ല ആരി എന്തോ ഒരു സ്മെല്ലാണ്. ചോറ് പറ്റത്തില്ല. എന്നൊക്കെ പറഞ്ഞു.
ഇത്തെക്കാല് സ്മെല്ലൊന്നും ഇല്ല ചിലർക്ക് പറ്റത്തില്ല.
ഉ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു. ആദ്യം ക്ക് അങ്ങനത്തെ ഒരു റൈസ് ഉണ്ടായിരുന്നു. കാരണം എന്താ പറ സ്മെല്ല് ല്ലേ ഒരു
ഏ അത് ആ ആ അരി ആ അരിയില റേഷ്യൻ അരിയിലെ
ആ റേശനാരിടെ നല്ല സ്മെല്ല് ഉണ്ടായിന് നമ്മക്ക്. ആദ്യമൊക്കെട്ടോ? ഇപ്പോന്നും ആ ഒരു പ്രശ്നം മക്കൾ പറയ്ണൊന്നും കേട്ടിടില്ല. ക്ഷേ ചില മക്കൾക്കത്.
ഇഷ്ടപ്പെടുത്ത് പക്ഷെ കഴിക്കണം. കഴിച്ചില്ലെങ്കി പ്രശ്ന- ആഴ്ചേൽ ഒരു ദിവസക്കെ കഴിക്കും.
ഫില്ല് എയ്ത് കൊടുക്കണം. ഉച്ചഭക്ഷണം എ മോള് കഴിക്കണ് ണ്ട്. ആ അയ്ന് പറ്റിഒരു ഫോമക് ഫില്ല്യ്ത് കൊടു
ഈ കഴിഞ്ഞ വർഷം ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് ന്നിട്ട് അത് ഫില്ലീത് കൊടുത്തിട്ട് വീട്ടിൽ ചോറണ്ടോകുമ്പോമോ ടീച്ച ർ വഴക്കുപറഞ്ഞു. നീ ഫില്ലീ ത് തന്നേന്
ഹ ഹ ഹ അ അതാണ് എല്ലാരും കൊണ്ട് ഫില്ല്യ്ത് കാരണം. ഒരു അത്യാവശ്യം നല്ല രീതിയില് തന്നെണ്. ഒരുപറയും ഉച്ചക്ക് പേരന്റും വന്ന് നോക്കണം. കുട്ടി ആളെ ഉച്ച ഭക്ഷണം എങ്ങനെ ആണ് നോക്കാൻ. ആആ ടീച്ചർമാർ ഒന്നും ഫുഡ് കൊണ്ടോകലില്ലല്ലോ വീട്ടീന്ന് കൊണ്ടൊണില്ല. അവ്ട്നന്നേ കിട്ട്ല്ലേ. കാരണം ആദ്യത്തെ പോലെ ചെറുപയറും ചോറും മാത്രല്ല. ഇപ്പ അതിന്റെ കൂടെ ഉപ്പേരിം, തൈരും, എ എല്ലാ ഇതുണ്ട് ആഴ്ചയില് എന്തെങ്കിലും. ബിരിയാണി എന്തെങ്കിലും ആയിട്ട്. ആ
കറികൾ മാറ്റ്
ആഹ മാറ്റആണ് അതാണ് പിന്നെ അതുഅല്ല ആയ്ച് ആ ആഴ്ചകളില് പിന്നെ എന്തെങ്കിലുംഅ യിട്ട് സ്പെഷ്യലായിട്ട് ഓല് ഇ ണ്ടാക്കി കൊടുക്കയും ചെയ്യും. ഉം മ യിട്ടോ ബിരിയാണി ആയിട്ടോ.
എവിടെ പിന്നെ മറ്റ വലയ സാാനംണ്ട് ആ സാനത്തി ആ എവിടെ എവിടെ ഒരു സാധനം ഉണ്ടാക്കുന്നേ. അവിടെക്കെ അതിന്റെ പേര് മറന്ന് പോയല്ലോ? നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന സാധനംണ്ടല്ലോ? ഇല്ല ഉണ്ട കണക്കെ തിരിക്കുന്ന ഇന്റെ പേര് മറന്ന് പോയി. ഉ ആ സാധനആക്കി കൊടുക്കും. പിള്ളേർക്ക് ചോ ബിരിയാണിയിലൂ ടെ റൈസിന്റെ കൂടെ. മ്മള് എറച്ചി വെക്കുന്നടക്കാണ് അതും വെക്കുന്നത്.
എന്താണ് അ ഒരു ഐഡിയ ല്ല.
സോ സബർ
പിന്നെ അ അതെല്ലാ എന്താ പറയാ ഇതാണോ എന്താ പറയാ സോയാബീൻ ആണോ. ആ ഓക്കേ ഓക്കേ ഹ ഹ അത് ശരി ആ ഇത് അതേപോലെ ബിരിയാണി പോലെ വെക്കൻ നല്ല ടേസ് റ്റാ ആ ഞാൻ എടക്കൊക്കെ ഇ ണ്ടാക്കാറുണ്ട്. മക്കൾക്ക് അത് പൊരിച്ച് കൊടുത്താല ഒന്നൂടി ഇഷ്ട
ഉം ഉം ഉം ഓക്കെ ശരിയ നെങ്കി.
എ ഓക്കേ ഓക്കേ ആ ഓക്കേ.